ഹലോ
ആഹ് കേൾക്കാമോ
ആഹ് കേക്കാം
എങ്ങ് ന്താ വിശേഷം
സുഖമായിട്ട് പോകുന്നു കൊഴപ്പം ഭക്ഷണം ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുവാ മക്കള് വരാനായി ഇനി അതിന്റെയൊക്കെ ഉം പണി തുടങ്ങണം
എപ്പളാ വര്ണേ?
പിള്ളേര് നാലരയാവും
ആഹ്
നാലരക്ക് മുമ്പ് വരും ചിലവര് ഒരാള് നാലരക്ക് മുമ്പ് വരും
ഇൻക്ക് ഒരാളുള്ളൂ പോവാന് ഇൻക്ക് ഒരാള് ഒള്ളൂ പോകാന്
ആഹ് ഹാ ഹാ ആ ആ ഹാ ചെറിയളാ
ആഹ് എൽ കെ ജി പോണ ഒരാള് പിന്നെല്ലാത് ഒരു ഒന്നേക്കാല് വയസ്സായോരുട്ടിയ
ആഹ് ഹ ഹ
പിന്നെന്താ യാത്രോക്കെ
യാത്ര ആഹ് ഓ കൊഴപ്പല്ല പോകലൊക്കെണ്ട് ഉം ഇഷ്ട എനിക്ക് പോവാന്നൊക്കെ ഇഷ്ട ഉം പോക്കുണ്ട് എടക്കൊക്കെ പോക്കോള്ളതാ
എവട്ക്കെക്കെ പോവല് കോഴിക്കോട് ബീച്ചിക്കൊ
ആഹ് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്
എവടെ സ്ഥലം
നമ്മുടെ സ്ഥല ഭാ ഭാഗങ്ങളുടെ അടുത്തുകളിലെല്ലാം പോകാറുണ്ട് ഉം ഉം
അങ്ങനെ കോഴിക്കോട് ബീച്ച് പോയാൽ എ ന്താ കാര്യയിട്ട് കഴിക്കാറന്നണോ കാര്യം
ആഹ് അങ്ങനൊന്നുല്ല അവിടെ ഇരിക്കാനായിട്ടും പിന്നെ അല്ല ഫുഡ് ഒന്നും വല്ല്യ താല്പര്യം ഇല്ല എന്നാലും പിള്ളേരൊക്കെ ആകുമ്പോ. ഫുഡ് പൊർത്ത ഫുഡ് അത്ര വല്ല്യ താല്പ
അതല്ല കോഴിക്കോട് ബീച്ചിന്റെ അവിടെ ഇണ്ടാവണെ ഉ
ആഹ് അത് ഞാനതങ്ങനെ ആഹ് എനിക്കിഷ്ട്ട അങ്ങൻതെ. ഞാൻ അയിനോടൊന്നും വല്ല്യ താല്പര്യ ഇല്ല. എനിക്ക് അതൊന്നും ഇഷ്ട്ടോള്ള കാര്യല്ല. ഇല്ല ഉപ്പിലി ട്ടതൊന്നും കഴിക്കുന്നത് ഒരു ഇത്ര വല്ല്യ ഇഷ്ടവില്ല. പിന്നെ പിള്ളേരെല്ലാം മേടിച്ചു കഴിക്കും.
ഏഹ് ബീച്ചിലില്ലേ കാട മുട്ട ആഹ് മോഡലൊന്ന് ഉപ ഉം കഴി
ആഹ് അങ്ങൻത്തെല്ലാം കഴിക്കും അല്ലതെ ഉപ്പിലിട്ട സംഭവങ്ങളൊന്നും കഴി
ആഹ് ഉപ്പിലിട്ട ഞാൻ ഇപ്പം കൊർച്ച്ണ്. ആദ്യം നല്ലോം കഴിക്കാറുണ്ടായിനി. ഇപ്പ എന്തേയാവോ രണ്ടാമത്തെ കുട് ട്ടിംകൂടി ഉണ്ടായേന് ശേഷം ഉപ്പിലിട്ടേമെക്ക് താല്പര്യം കൊറവാ
ആഹ് ഹാ ഹാ
പൊരി അത്ണ്ട
ആ ആ ആ ആ
ഉം കാട മുട്ട പിന്നെ കോളി ഫ്ലവറ് ആ ബജി ആ പിന്നെ കൂന്തല് ഉണ്ടല്ലോ അല്ലെ കൂന്തള് കൂന്തള് അല്ലെ
ആ
അത് കഴിക്കണനുണ്ടായിരുന്നു ഞങ്ങള് പോയതോടെ പോയ ടൈം ഒക്കെ അത് തീരും അല്ലെങ്കില് ചെറുത് അല്ലെങ്കിൽ ചെറുതാവും പിന്നെ ഹസ്ബൻഡ് ഇണ്ടാവുമ്പോഴാണല്ലോ നമ്മുക്ക് ചെറു താണെ എതാണ് കഴിക്കാൻ കഴിയുള്ളൂ ഹസ്ബൻഡ് നാട്ടില് ഇല്ല അയിന് ഏയ് അപ്പ വന്നിട്ടല്ലോള്ളൂ പ്രജാരണ ത്തില് പിന്നെ എടക്ക് ഇപ്പ പോവല്
ഇടക്ക് ഞങ്ങള് നമ്മടെ ഭാഗത്തൊക്കെ പോകാറുണ്ട് ഉം ഉം ഫാമിലി എല്ലാരും കൂടെ ആ അത്ര ലോങ്ങ്‌ ഒന്നും പോവൂല ഹസ്ബൻഡ് ഇവിടെ ഇല്ലാതോണ്ട അത്ര ലോങ്ങ്‌ ഒന്നും പോവുല വെക്കേഷൻ ആയി കഴിഞ്ഞപ്പോ ഞങ്ങള് ഫാമിലി ആൾക്കാരൊക്കെ വരുമ്പോ
ആ ഫാമിലി ട്രിപ്പ്
ആ ഫാമിലി ട്രിപ്പ് ആയിട്ടൊക്കെ അത്യാവശ്യ ഒക്കെ സ്ഥലങ്ങളിലൊക്കെ പോവും
ഞങ്ങള് ഇനി നാളെ കാസർഗോഡ് പോവാൻ നിക്കണ് അവിടെ ഒരു കസിൻ ഉണ്ട് ട്രെയിനും ബുക്കൊക്കെത് രാവിലെ ആറ് മണിക്ക്
ആഹഹ
നേരെ പോകും നാ പിറ്റിയ ഞായറാഴ്ച തിരിച്ചു പോരുള്ളൂ അവിടെ എന്താ കാണല്ലോ ഒന്നൊന്നും അറിയില്ല കേട്ടോ
ആഹ ആഹ് ആഹ കാ സ ആഹ
കാ സാ റോ
ഉം
പിന്നെ മക്കളൊക്കെ
ആഹ മക്കള് മൂത്ത ആള് ഇല്ല ഹൈസ്കൂള് മുത്തയാ ആ മുത്തയാട് ഹൈസ്കൂള മറ്റര് യു പിയില്
ഓക്കെ
ഉം ഉം മഴയുണ്ടോ അങ്ങോട്ട്
ഇന്ന് കാലാവസ്ഥ പ്രശ്നല്ലട്ടോന്നല്ല ആ പക്ഷെ എന്നാലും കൊറവാല്ലേ
ആഹ കൊറവാ മഴ കുറവാ വർഷം കുറവാ ഇപ്പ അറിയില്ല അടുത്ത മാസംൊക്കെ ആകുമ്പോ ത്തേക്കും പെയ്യോ എന്താന്നൊന്നും അറിയില്ല
ൂ ഏകദേം
ആഹ പെയ്യേണ്ടതാണ് ആഹ ആഹ വരേണ്ടതാണ് പക്ഷെ മഴേന്റെ ലക്ഷണൊന്നുംല്ല
രണ്ടു ദിവസത്തെ മഴ പെയ്യാതെന്നാണ്ടല്ലോ നല്ല ചൂടാ
മഴയത്തൊക്കെ ടൂർ പോയി കഴിഞ്ഞ എങ്ങനെയാ
അത് ടൂർ ആായാണ്ടല്ലല്ലോ ഞങ്ങള് പോണ അവിടെ ഒരു കസിൻ ഉണ്ട് അല്ലെ ഓല ടത്തേക്ക് പോയിട്ട് പിന്നെ ഓല ടുത്തു നിന്ന് ടൂറായി പോവയാണ് ആ അത്വിടുന്ന് കൊറ കല എല്ലാരും പറയലോ ഒടങ്ങീട്ട് ഓല അവിടെ എന്താണ് ഓല ടീച്ചും ടീച്ചർയാണ് വർക്ക് ചെയ്യാണ് ആ അപ്പ കുറ ചൈഞ്ഞാൽെനി അടു ത്ത പ്രാവശ്യം ചിലപ്പോ ട്രാൻസ്ഫർ ആകും നിങ്ങളടെ നാട്ടന്റെ അടുത്തക്കെ ഇങ്ങ കിട്ടും അതിന് മുന്നേ ഞങ്ങൾക്കത് ആഹ കാസർഗോഡോ കറിീന ഒരാൾ ഉണ്ടായാലല്ലോ നമ്മുക്ക് കാണിച്ചിടാൻ കഴിയുള്ളൂ അല്ലാതെ ട്രിപ്പായി പോാനല്ലാ തോന്നും അറിയില്ല കേട്ടോ നമ്മക്ക് വ ന്ന എറിവിില ഒരു മേക്കൽ കോോട്ടയും പിന്നെ ബീച്ച് ഉള്ളൂന്നാണ് ഇനി അവിടെ എത്തിീട്ട് ഓഹനെ പോലെ കോൽക്ക് എന്തൊക്കെയാ അറിയന്ന് അറിയില്ലല്ലോ കൊറച്ച കാലമായിട്ട് ഒരു അഞ്ച് കൊല്ലൊക്കെ ആയി അവിടെ ആഹ് വർക്കൈൽോഓടി
ആഹ് ഹഹ് ആഹ് ആഹ
ആറൊക്കെയിുണ്ടാവും
ആഹ് ആഹ് ആഹ്
ഓല വരുന്നേന്റെ മുന്നേ ഒക്കെ പോ ങ്ങളെ ഞങ്ങളെ ഫാമിലി ഫുള്ുണ്ട്
ആഹ് ഹഹ് ആഹ് ആഹ് ഹഹ ആഹ്
ഏ
പിന്നെ എന്താ പിന്നെ വൈകുന്നേരത്തേക്കൊക്കെ ഫുഡ ആക്കണോ
ഫുഡ ആക്കണം ഇന്ന് ഭായം കൊടുത്താ മതി നിന്ന് ഒന്ന് ലൈറ്റ് ആയിട്ട ആാക്കും നാളെ ട്രപ്പ പോവാലല്ലേ പൊക്കണ് ലൈറ്റ് ആക്കിയാണ് മക്കളെ
ആഹ ആ മക്കൾക്ക് പ്രശ്നംൊന്നുമല്ല ലോ ലോങ്ങ് പോുന്നതിന് അല്ലേ
ഇല്ല ഇല്ല ഉൽക്ക് ഏകദേശം ഒക്കെ പോയി ശീലല്ലോ നാളെ ആ വലിയ മകളൊക്കെ ഞങ്ങളൊക്കെ ഇമ്മടെ ഇന്റർനാഷണൽ ട്രിപ്പും പോവ് വേണേ അങ്ങനെയല്ല ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകുമ്പോ അപ്പോഴുംമ്മോക്ക് പ്രശ്നം ല്ലാത്തളാ നീ ചെറുതായാലും അങ്ങനെ തന്നെയാണ് ആര് പേടിയില്ല
ആഹ
അതിന്റെ കാര്യൊക്കെയാണ് എന്തൊക്കെയാ അസുഖങ്ങളൊക്കെ ഉള്ള കാലാണല്ലോ കോഴിക്കോടൊക്കെ ആ ഞങ്ങക്ക് നാളെ ആറു മണി ആകുമ്പോഴത്തേനും പോകണം. ഫുഡൊക്കെ ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കേണ്ടി വരും. കാരണം കോഴിക്കോടുന്നൊന്നും തിന്നാൻ പാടില്ലാന്നൊക്കെ അപ്പ പറയണ കേട്ട് എന്താ നിപ്പേ
ആ നിപ്പയിണ്ട് ആ നിപ്പയൊക്കെയിണ്ട് കോഴിക്കോട്
പ പറണ കേട്ട് ആദ്യായിട്ട് കേക്കേ ഫുഡിന്റെ കാര്യ ത്തിലാണ് എന്റെ പ്രശ്നം. പിന്നെ കാസർഗോഡാണ് ങ്കില് നമ്മളൊരു വീട്ടിക്ക് പോകുമ്പോലെയല്ലേ പോണേ അത് സമാധാനത്തിന
ആ ഉമ്മ ഒക്കെ കൂടെയുണ്ടോ?
എന്റെമ്മയാണോ ഹസ്ബൻഡിന്റെ ഉമ്മയാണോ എന്റെ ഉമ്മ ഹസ്ബൻറിന്റെ ഉമ്മാ ഉമ്മ ഉപ്പെയൊക്കെണ്ട് ഇവിടെ ഒരു മ നെ ഒള്ളൂ. ഇവിടെങ്ങനെ ആ ഞങ്ങളൊറ്റ ഫാമിലിയായാണ് രണ്ട് നാത്തൂന്മാരാണ്. നാത്തൂൻന്ന് പറഞ്ഞാ അറിയില്ലേ
ആ അറിയാ അറിയാം.
ആഹ രണ്ട് നാത്തൂന്മാരാണ് ഉള്ളത്. ചെറിയ നാത്തൂനധികം ഇവിടെന്നെ യാവും ഓളെ കു ട്ടിയും വേറെ നാത്തൂന്റെ കുട്ടിയും എന്റെ വല്യ കുട്ടീം മൂന്നാളും ഒരേ ക്ലാസില് ഒപ്പാ പഠി
ആഹ
അപ്പ പിന്നെ സ്കൂൾക്ക് പോകാനൊക്കെ സൗകര്യത്തിന് ചെറിയ നാത്തൂനും ഇവിടന്നെയാ നിക്കല് കാര്യായി ട്ട് ഇമ്പ കുട്ടിക്ക് മടി മടിയില്ലാതിരിക്കാനാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അറിയില്ല. അങ്ങനെ രണ്ടാളും ഒ പ്പം വീട്ടിന്ന് പോകുമ്പോ കുട്ടികക്കുണ്ടാവും എൽ കെ ജി അല്ലേ.
ഉം ഉം
പിന്നെ എൻറമ്മ ഹജ്ജിന് പോയതാ. ഇനി അടുത്ത ഈ കഴിഞ്ഞു ഇരുപത്തിനാലാം തിയതി വരുള്ളൂ.
ആഹ
ഹജ്ജൊക്കെ കഴിഞ്ഞു. പതിനാലാംതി. ഏഹ് നാൽപത് ദിവസം നിക്കാലോ. ലാംതി വരുള്ളൂ.
ആഹ് ഹാ ഹാ അവിടെ പോയിക്കഴിഞ്ഞാ എങ്ങനെയാ എല്ലാ ചെലവും അവിടെ അവര് ര് തന്ന്യാ?
ചെലവ് എന്നാല് നമ്മള് ഇവിടന്ന് നാല് അഞ്ചു ലക്ഷന്റെ കൊടുത്ത് പോകണം. എന്നാലും അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മ ളന്നെ കാണണം. അതിന് വണ്ണം മൂന്നേ അഞ്ഞൂറ് റിയാല് അറിം.
ആഹ് ഹാ
ആഹ് അത് കൊടുക്ക കൊണ്ടു പോണം നമ്മളെ ചെലവ് കാര്യങ്ങൾക്കൊക്കെ.
ആഹ് ഹാ ഹാ
പോയി ഹജ്ജ് ചെയ്യിപ്പിക്കും അത്രേന്നേ ഒള്ളു പിന്നെ ഔടെ ബസ്സ് സർവീസ് ഒക്കെ ഫ്രീ ആണ് ഓൽക്ക് ഹജ്ജാര്ക്ക്.
എന്താ ശരിക്നും എന്താ അത് പ്രാർത്ഥിക്ക്ന്നതിന്റെ ഒരു ഭാഗാ?
പ്രാർത്ഥിക്കണേൻ്റെ ഭാ ഭാഗാണ് ഞങ്ങളൊരു ത്യാഗം ചെയ്യാന്നാണ് ഹജ്ജ് അറിണതെരു ത്യാഗന്നാണ് അമ്മള് എന്താ അമ്മള് എന്താ അമ്മള് ഓരോരോ വിശ്വാസം. അപ്പ അഹ് പട് ആ അതേപോലെന്നെ അതേപോലെന്നെ ഞക്ക് പക്ഷെ ഒരൊറ്റ ദിവ ആ ഹജ്ജ് അർഞ്ഞത് ആഹ് കൊല്ലത്ത്ല് ആ മൂന്ന് ദിവസം ഒള്ളു വെറെരു ദിവസ് മൂന്ന് ദിവസ് സം പർഞാ അയ്ല് ഓരോന്നിനും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനാണ് അയ്ന് ഒരു ദിവസല്ലെ ലാസ്റ്റത്തെ ദിവസല്ലത് അയ് എല്ലാർക്കും ഒരെറ്റ നേരം ചെയ്യാൻ കഴിയ്ണതാണ്
ആഹ് ആഹ് ആഹ്
അതൊക്കെ ഔടെ പോയി ചെയ്യുമ്പളെ അറിയോളളു അങ്ങനെ അല്ല അയ്നെ പറ്റി കൂട് ലെ അറിയുബളെ അറിയോള്ളു ഉം അത് ആഹ് വിശ്വാസ
അപ്പ പ്രായം ഉണ്ടോ? എത്ര പ്രായം? അങ്ങനെക്കെ ഇണ്ടോ പ്രായം? അത്ര പ്രായത്തിനുള്ളിൽ ഇല്ല ല്ലേ
ഈ മൻസസ് ടൈമില് പാടില്ല
അതെ ലെ ആഹ് ആ പറ്റും ആഹ് ആഹ് ആഹ്
അയ്ന് പർഞാ പിന്നെ നമ്മള് കൊർച്ച് പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷാണ്ത് ചെയ്യെണ്ട്യത് കൊഴപ്പുണ്ടായിട്ടല്ല നമ്മള ഒരു നിബന്ധന നമ്മളൽ കൈവി ഇണ്ടെങ്കിൽ ന്ന് മാത്രേള്ള ഓഹ് അല്ലാതെ കഴിവില്ലാത്തവര് പോകണം ന്നില്ല അപ്പം എല്ലാം കൊണ്ടും കൈ കഴിവ് ഉള്ളൂര് ഉണ്ടെങ്കിൽ ഒരിക്കടി നിർബന്ധം പോലെ ആകും അത് ഈ കയ്യണങ്കിൽ നമ്മുക്ക് പ്രായപൂർത്തിയായ ടൈമ് കയ്യണം വയസ്സ് എത്ര ആയാലും ആർക്കും എപ്പളും പോകാം
ആഹ് ആഹ് ആഹ് ആഹ് ന്നാ പിന്നെ ആയിക്കോട്ടെ ശരി എന്നാൽ